ഹലോ
ആഹ എന്ത് പറയണ കേക്കണില്ലേ
ആഹ് അപ്പൊ കേൾക്കുന്നുണ്ട് ചെറ സമയത്ത് എന്താ അറിയോ നമ്മൾ ഓൺലൈന് തന്നെ അല്ലെങ്കിൽ നമ്മളെ കോളും എല്ലാരും കോളും നഷ്ടാവില്ല എനിക്ക് എത്രോ കോള അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൻ ഉറപ്പ് വരുത്തിയിട്ട വിളിക്കുന്നത്
ആഹ് ആഹ് ആഹ് എനിക്കും അങ്ങനെ പോയിട്ടുണ്ട് എനിക്കും അങ്ങനെ പോയിട്ടുണ്ട് എനിക്കും അങ്ങനെ കോള് പോയിട്ടുണ്ട് ആഹ് കഴിച്ച വന്ന് കിടക്ക അപ്പൊ
ആഹ് റസ്റ്റില
റസ്റ്റില
എന്തക്കെങ്ങട്ട്
എന്തായിര്ന്നു
ഇന്നെന്താ ഒണക്കമീനായിരുന്നു പിന്നെ പയറുപ്പേരി പരിപ്പ് കറി ആഹ് അതെ
അതെ
അതാവുമ്പം എന്നും ഏഹ് ചിക്കന് ബീഫൊക്കെ ആയ ഒരു വെറു പ്പല്ലേ ഒണക്കമീന് പച്ച മീന് ഒക്കെ നമ്മക്കിഷ്ട്ടാണ്.
ആണല്ലേ. ഒച്ച കൊറവാണല്ലോ
എന്താവോ വേറെ ഒരാൾ പറഞ്ഞു വിളിച്ചപ്പോ സൗണ്ട് കുറവാണ്ന്ന്
അതെ
മ് ഇപ്പൊ കേക്ക്ണ്ടോ
ആഹ് ഇപ്പ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തത്തിനേക്കാളും കൂടുതൽ കേൾക്കുന്നുണ്ട്.
ആഹ് നാം സ്പീക്കർൻ്റെ അട്ത്ത്ക്ക് കൊണ്ടുവന്നു.
ആണല്ലേ
ആഹ്
പിള്ളേരൊക്കൊ ഒറങ്ങുവാണോ?
ഇല്ലാ കളീല്ലാണ്. സ്കൂളില്ലെങ്കി ഒറങ്ങൊന്നുല്ല.
ഇല്ല
ഉം ഭയങ്കര മടിയ ഉറങ്ങാന് ഇല്ല ഞാൻ എ ഒന്നാമത് ഓല്ക്ക് കളിയാണ് നമ്മൾ വാ പൂട്ടാൻ സമയോണ്ടാവൂല ഹ് ഹ്
ആഹ് ആഹ് അത് ശെരിയാ പിള്ളേര് അവരെ കളിയല്ലേ ഫുള്ള്
ആഹ് ആഹ്
അത് അവരെ കളി അങ്ങനത്തെ കളി ആവുമ്പഴേ
ഉം അതെ അതെ സോഫിയിൽ ചാടാ
ഉം അങ്ങനെള്ള കളികളൊക്കേണ് ലേ
അഹ്
ഓ കഴിച്ചു കഴിച്ചു
എന്താന്ന് സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് മീൻ
ആഹ് പച്ചമീനാണോ
മ്
ഉം എന്ത് മീനാണ്?
ചെമ്മീനാ അവിടെന്താ? പിന്നെ ഉണക്കമീൻലെ
ഉണക്കല് സ്രാവ് അവിടെന്ത് മീനാ?
അതാണ് സൂപ്പറ് നല്ല രുചിയല്ലേ.
ആ എനിക്ക് ഇഷ്ടാണ് ഹ് ഉം ഇപ്പൊ കൊറേസം കഴിഞ്ഞാണ്ട് ഇമ്മടെ അടിപ്പിച്ച്പ്പോ ബീഫ്, ചിക്കൻ, അതന്നെ ആയിരുന്നു അപ്പൊ ഇന്ന് കൊറേ ദിവസം കഴിഞ്ഞിട്ട് ഒണക്കമീൻ കഴിച്
കൊറേ ദിവസം അങ്ങനെ കോഴിയും മീനും ആവുമ്പോ നമക്ക് മടുപ്പാവൂലേ?
ആവും മീനെന്ന് കഴിച്ചാലും കൊഴപ്പല്ലല്ലോ.
ആഹ് ഇല്ല
ആ ആ നാടൻ ഫുഡുകാളാണെങ്കിൽ എന്നാണെങ്കിലും നമുക്ക് മാ മാറ്റിപ്പിടിച്ചിട്ടില്ലെങ്കിലും കൊഴപ്പല്ല
ഏഹ്
നാടൻ ഫുഡ് ഞമ്മക്ക് എന്ന് കഴിച്ചാലും മടുക്കൂലല്ലോ.
ആ ഇല്ല
ആഹ്
അതാണ്
പിന്നെ എന്തെക്കേ?
തോരനൊന്നില്ലേ?
ഇല്ല ആ ഇന്ന് പയറ് മെഴുക്കുപെരറ്റി അങ്ങനെണ്ടാക്കി
ആണല്ലേ
ഉം പിന്നെ പരിപ്പും കുമ്പളങ്ങിം തേങ്ങ ഒന്നും അരക്കാതെ അങ്ങനെ കറി വെച്ചു
ഉം തേങ്ങ അരച്ച് കറി വെച്ചാ അതിന് രുചി വേറെയാ
ആ അതാണ് ഇത് അങ്ങനെ തേങ്ങ അരക്കാതെ അല്ലല്ല തേങ്ങ അരക്കാതെ വെച്ച്.
അരയ്ക്കാതെച്ച്?
വെളുത്തുള്ളി ഒക്കെ തൂമിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ നല്ല ടേസ്റ്റാ
ആ അങ്ങനെ അങ്ങനെ ഉണ്ടോ അതേതാ അത് എങ്ങനെയാ മോഡല്?
അത് നല്ല എളുപ്പാ വെക്കാന്
ആണോ?
പക്ഷേ എന്നാ ടേസ്റ്റാണെങ്കിൽ നല്ല ടേസ്റ്റുവാണ് എ ആ വെളുത്തുള്ളി വെളു ത്തുള്ളിയുടെ ടേസ്റ്റ് ഒക്കെ വന്ന്ട്ട്
നല്ല ടേസ്റ്റാ അത് എന്താ പരിപ്പ്, കുമ്പളങ്ങ, വല്ലിയുള്ളി, തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഒക്കെയാണ്ട് കുക്കറിൽ വിസ് വേവിക്കുക ഒക്കെ ഒരുമിച്ചിട്ട് വേവിക്കുക. കുമ്പളങ്ങ നടുമ്പോ കൊറച്ച് വലൃ പീസാക്കിയിട്
ഉം
എന്ന എന്നിട്ട് അത് വെന്തയിന് ശേഷം വെളുത്തുള്ളി കുറച്ച് അധികം എടുത്ത്ക്കാണ്ട് അതിങ്ങനെ ചതിച്ചിട്ട്
ഉം
കട്ക് പൊട്ടിച്ചിട്ട് അയിൽ ഈ വെളുത്തുള്ളി നല്ലോണ്ണം മൂപ്പിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് അയ്ക്കി കറി വെയ്ക്ക അത് തിളപ്പിച്ചാൽ നല്ല ടേസ്റ്റ് സിമ്പ്ള് കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റാ എനിക്കിഷ്ടാണ് ഇവിടെൻ്റെ മോനൊക്കെ നന്നായിട്ട് കഴിക്കും.
ചെറിയ രീതിയിലുള്ളതൊക്കെ ഉണ്ടാക്കും നല്ലത്
ആ എളുപ്പാണ് ഇന്നുവന്നാ നല്ല ടേസ്റ്റ് വാണ് സിമ്പിളാണ് ആ രുചിയുണ്ടാവും ആ വെളുത്തുള്ളിയില് മൂപ്പിക്കണൊണ്ടന്നെ ഗ്യാസിന്റെ പ്രോബ്ലംസ്
ആ പിന്നെ കണ്ടമാനം സാധനങ്ങളിട്ടിട്ട് നമ്മള്
ആ ടേസ്റ്റുണ്ടാവൂല ഇപ്പൊ സാമ്പാറാണെങ്കിലും കൂടിയിട്ട് കൊറേ പച്ചകായ്ക്കറികളാവുമ്പോ അതുടേസ്റ്റ് ഇല്ലല്ലോ നമുക്കൊരിത്തിരി സെൻ പിന്നാ ഞാനും ചെലപ്പോ തട്ടിക്കൂട്ടൊക്കെ സാമ്പാറുണ്ടാക്കും ചിലപ്പോ എന്തെങ്കിലും രണ്ടെണം രണ്ടോ മൂന്നോ പച്ചക്കറികളൊക്കെ ഉണ്ടാവുള്ളൂ അ പരിപ്പ് പക്ഷെ എല്ലാം ബാടെ ഇട്ടുണ്ടാക്കണേ ഇല്ലാറെ ടേസ്റ്റാണ് ആ ഒരു കൊറച്ച് ച്ചെ തട്ടിക്കൂട്ടായിട്ടൊണ്ടാക്കുന്നത്
ആ അപ്പൊഅതിന് രുചിയുണ്ടാവും കണ്ടമാനം ഇട്ടിട്ട് പിന്നെ അതിനകത്ത് എന്താ
വേണന്ന് വെച്ചിട്ട് കൊറെ ടൈമൊക്കെ എടു ടുത്തുകാണ്ട് ഉണ്ടാക്കുന്ന കറികൾക്കൊന്നും വലൃരുചിയുണ്ടാവില്ല നേരെ മറിച്ച് ടൈമില്ലാതെ എന്തെങ്കിലുമൊക്കെ ആ അതന്നെ അതു റെഡിയായി കിട്ടിക്കോളണമെന്നില്ല ടൈമില്ലാതെ എന്തെങ്കിലും പെട്ടെന്ന് ന്ന് കാണിച്ചുകൂട്ടുകാണെങ്കി അപ്പൊ അത് നല്ല ടേസ്റ്റാകും
ഉഹും അതെ
അത് അത് നമ്മള് ഉണ്ടാക്കുമ്പോ ചിലപ്പോ കൊറച്ച് കൊറച്ചായിരിക്കും ഉണ്ടാക്കിണ്ട അപ്പൊ അത് നമ്മക്ക് തികയൂല്ല
അത് തെകയ്യൂല്ല എനിക്ക് കുക്കിങ് കുക്ക്ചെയ്യാനൊക്കെ ഇഷ്ടാ
ആ എനിക്കിഷ്ടാ ആ കാര്യത്തി എനിക്ക് ഭയങ്കരിഷ്ടാ ഞാൻ നല്ലപോല ചെയ്യേം ചെയ്യൂട്ടോ അതെനിക്ക് ഒരാക്ക് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടാ
എനിക്ക് അതേപോലെ ഞാന് ഞാന് എ എൻ്റെ ഹസ്ബൻ്റെവീട്ടിലൊക്കെ എന്ത് കേസുണ്ടെങ്കിലും പരിപാടിയൊക്കെണ്ടെങ്കിലും ഞാനാ കുക്കുചെയ്യുക അവിടെ എല്ലാർക്കും ഞാനുണ്ടാക്കണതൊക്കെ ഭയങ്കര ഇഷ്ടാ
ഞാൻ വേറെ ആരെയും ആ വേറെ ആരേം കണക്കാക്കൊന്നുമില്ല ഒക്കെ ഞാനന്നെ ഒറ്റക്കുചെയ്യും
ആ അങ്ങനെ നമ്മ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുമ്പോ എന്താന്നറിയോ
ഉ ഉം എനിക്കിപ്പോരു ആ അതാണ് ആ ഞാനെന്റെ കല്യാണം കഴിഞ്ഞ് ഹസ്ബന്റെ വീട്ടി പോയിനിന്നൊക്കെ എനിക്കൊന്നും അറിയില്ലായിരുന്നു കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ എന്റെ കല്യാണം അപ്പൊ എന്നു ആ അപ്പ എന്നും അമ്മായിമ്മ അ ഹസ്ബൻറ്റെ അമ്മ അങ്ങനെ ഒഴി കൊറേക്കെ ചെയ്യും അപ്പം ചൂടാൻ കഴിയില്ല ദോശ ചൂടാൻ കഴിയില്ല അങ്ങനെ ഇങ്ങനെ ചപ്പാത്തി പരത് തമിഴിലാ അവര് അപ്പൊ അപ്പ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോളാ വ കല്യാണം
ആ അത് അത്ര ചെറുതാമ്മം തന്നെ അന്നൊക്കെ അങ്ങനെയാണല്ലോ വീട്ടുകാര് നോക്കൂല്ലൃ അവര് വേഗം അവരെ അവരുടെ ബാധ്യത കഴിക്കാൻ വേണ്ടി വേഗം അവര് പിടി
ആ കെട്ടിക്കും അപ്പൊ ഒരു പതിനെട്ട് വയസ്സും കൂടി തികയാത്തൊരു കുട്ടി ഇന്നത്തെ കുട്ടികളെന്തൊക്കെ പണിയെടുക്കും
ആ എന്തൊക്കെ പണിയെ ഇന്നത്തെ ഇ ഇന്നത്തെ കുട്ടികൾ എന്തൊക്കെ പണിയെടുക്കും അല്ലെ ഒന്നും ചെയ്യോ
നമ്മെള് ഈയൊരു പതിനെട്ടു വയസ്സായ മ എന്നെ കണ്ടീനത് ഒരു മുപ്പതുവയസ്സായ ഒരു വലൃൊരു ഞാനവിടെ ഒരു വലൃ മകൻ്റെ മ മാ വൈഫായിട്ടാ ഞാൻ ചെന്നെ അപ്പോ ഞാനവിടെ ഒരു വലൃ ആളാവണം അവിടൊള്ള എല്ലാ എല്ലാറും ഒരു വലിയആളായിട്ട് എല്ലാം ചെയ്യണ ഒരാളാവണമെന്നായിരുന്നു അവിടത്തെ ഉമ്മാന്റെ ആവശ്യം പക്ഷേ ഞാൻ എന്റെ വീട്ടിലെ ചെറിയകുട്ടിയായിരുന്നു എൻ ക്ക് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും അറിയില്ലയ്നു അവടെ ആഹ് ടൈമില് പിന്നെ കല്യാണം അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിക്കുല്ലോ
അതെ
അങ്ങനെ കൊറെ ബുദ്ധിമുട്ട് ഇക്ക് ഭയങ്കര സങ്കടൊക്കെയ്നി ചീത്ത പറയും ചെയ്യും അത് കേൾക്കുമ്പോ ഭയങ്കര സങ്കടം യ്ന്നു പിന്നെ പിന്നെ പിന്നെ അങ്ങനെ ശീലയി
അത്രുള്ള വിവരന്തേണ്ടോ അത്രുള്ള വിവരമല്ലോ കാര ഇപ്പഴത്തെ പിള്ളേരാണ് ഇങ്ങോട്ട് പറഞ്ഞാല് അങ്ങോട്ട്
ആഹ് പറയാനല്ലത് കരയാനല്ലേള്ള കരയാനുള്ളൊരു ബുദ്ധി മാത്രമേ ഉണ്ടായിന്നുള്ളു ആഹ് പതിനെട്ട് വയസ്സായി എനക്ക് എന്തെല്ലാം പണി ചെയ്യാൻറിയും ദോശ ചൂടാൻറിയില്ല അയിന് ചീത്ത അപ്പൻ ചൂടാൻ വയ്യ അതിന് ചീത്താ പ ചപ്പാത്തി വരത്താൻ വയ്യ അയിന് ചീത്ത ത്ത കറി ഉണ്ടാക്കാൻ വെയ്യ ഒന്നിനും വെയ്യാന്നുള്ളൊരു ശരിക്ക് ഇൻക്ക് ആകെ അറിണ പണി ആകെ എന്താ നെല അടിച്ചു വാരി തൊടക്ക അതേപോലെ മുറ്റടിച്ച് വാര അതേ പൊലെ ഈ രണ്ട് പണിയെ ഞാ ഉൻ്റെ വീട്ടില് ഇട്ത്തിട്ടുള്ളു അങ്ങനെ ഏതായാലും കുറെ ബുദ്ധിമുട്ടി ലാസ്റ്റ് പിന്നെ അങ്ങനെ അങ്ങനെ പേടിച്ച് പേടിച്ച് ച്ചൊക്കെ വീട്ട്ലൊക്കെ വരുമ്പോക്കെ ഇങ്ങനെ മ്മാനെ കൊണ്ട് പഠിപ്പിച്ച് ക്കെ ചെയ്തുകണ്ടൊക്കെ അങ്ങനെ പഠിച്ച് ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തുല്ലാം
ആണല്ലേ അന്നത്തെ ഇതൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ണ് പഴയ അങ്ങനെയണല്ലോ ഒപ്പത്തെ പിള്ളേർക്കൊക്കെ എന്ത്
ക്കുമ്പ ഇന്നുള്ള നിയമങ്ങളും ഇപ്പോഴത്തെ കുട്ടികളുടെ സ്ട്രോങ്നെസ്സൊക്കെ ഭയങ്കര നല്ലതാണ് ഞാനൊക്കെ കൊറ ബുദ്ധിമുട്ടി ആഹ് ആഹ് പിന്നെ ഇപ്പ അങ്ങനെ പറയുമ്പട്ട
കുറച്ചൊക്കെ ആരടാന്ന് ചോദി
ഞാനട ഇപ്പള്ള കുട്ടികൾക്ക് നോ പറയണ്ടാട്ത്ത് നോ പറയാൻ നല്ല ധൈര്യമാണ് ഇന്റെ ഒന്നും കാലത്ത് ഇൻക്കൊന്നും അയിന് കയ്യില്ലേനു ഇപ്പൊ ഞാൻ പറയുട്ടോ ഞാന ഞാനെന്നും മിണ്ടാതെ നിന്നീനന്ന് നന്നായിട്ട് അനുഭവിച്ചു ആഹ് ഒരു അനുഭവത്തിന്ന് പ്പ ഞാൻ പഠിച്ചു ആഹ് അതന്നെ അപ്പൊ ഞാൻ ആഹ് അനുഭവത്തിന്ന് ഞാൻ പഠിച്ചു മുണ്ടാതെ നിന്നിട്ട് ട്ട് കാര്യല്ല ആഹ് അനുഭവത്തില് പഠിച്ചു അപ്പോ കുറെക്കെ നമ്മള് നമ്മള് സൈഡ് നമ്മളന്നെ ഇൻ്റെ സൈഡ് പറയാ ഞാനേ ഉണ്ടാവുകയുള്ളൂ അതിന് വേറെ ആരും ഉണ്ടാവില്ല ന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നന്നായിട്ട് തിരിച്ച് പറയാൻ തുടങ്ങി ഇന്റെ വെബ്സൈഡ് ഇൻന്റെ ഹസ്ബന്റ് പറഞ്ഞാല് അപ്പൊ ഹസ്ബന്റ് പെൺ കോന്തൻ
അങ്ങനെയാണല്ലോ ഉം ഉം അപ്പൊ പിന്നെ ഹസ്ബൻറിന്നും പഴിയും അപ്പൊ ഉം അപ്പൊ പിന്നെ ഞാന് ആരും കണക്കാക്കൂല്ല ഞാനന്നെ പറയും
അങ്ങനെ അങ്ങനെ അങ്ങനൊരിത് വേണം
ആഹ് അങ്ങനെ പക്ഷെ എന്താ പറയാ ഒരു അനുഭവത്തിന്ന് ഇപ്പോ ഇൻക്കൊരു ഒരു എട്ട് പത്താളിൻ്റെ വീട്ട്ക്ക് വരുന്നുണ്ട്ന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് എന്തെങ്കലും ഫുഡ് ഉണ്ടാക്കണെങ്ക തട്ടിക്കൂട്ട് ട്ടണെങ്കിൽ ആ രിം സഹായം വേണ്ട ഒറ്റക്കന്നെ ഞാൻ ചെയ്യും എവിടെ ചെന്നാലും ഒറ്റയ്ക്ക് ജീവിക്കാ ന്നുള്ളൊരു ധൈര്യം പോലെ ധൈര്യം കിട്ടി ആഹ് എവിടെ ചെന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാന്നുള്ളൊരു ധൈര്യമായി കിട്ടി കാരണം അത്രയും വൈ ട്ടിത് നിന്നൊണ്ട് നമുക്ക് പിന്നെ ധൈര്യമായി പിന്നെ അങ്ങനെ അയ്ന്റെ എടയിൽ കൂടെ നമ്മുക്ക്ന്ന അങ്ങനുള്ള ബുദ്ധി ആഹ് ഓക്കെ ഞാനങ്ങട്ട് വിളിക്കാം